എന്തൊക്കെ സുഖാണോ ആഹ് ഞാൻ കേ ആഹ് കേക്ക്ണ്ട്
ആഹ് ഓക്കേ മഴയുണ്ടോ
ഇല്ല മഴ ഇല്ല മഴ മൂടിക്കെട്ടിട്ടാള്ളത്
ആ ഇവിടെ അതേപോലെ തന്നെ ആ ഇന്നലെ പെയ്തോ
ഇന്നലെ പെയതില്ല മെനഞ്ഞാന്ന് പെയ്തു
ആഹ് ഇന്നലെ ഇവിടെം പെയ്തില്ല
ആഹ് ഇന്നങ്ങോട്ട് മഴക്കാറുണ്ടോ
ആഹ് മഴക്കോളുണ്ട് പക്ഷെ പെയ്യുവോന്ന് അറിയില്ല.
ആ അതന്നെ ഇവിടെ അങ്ങനെയാ ക്ലൈമറ്റ്ള്ള ആഹ്
ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ ഇണ്ടായിരുന്നു
ആ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് എന്ന് പച്ചക്കറിയും ചമ്മന്തി മോര്.
ആഹാ ഉം പച്ചക്കറി എങ്ങനെ
പച്ചക്കറി പിന്ന വെള്ളരിയും പരുപ്പും തേങ്ങാ അരച്ചിടി വെച്ച ആഹ് എന്നിട്ട് മുട്ട വേണ്ടിയൾക്ക മുട്ട ഓംലേറ്റ് വെച്ച് കഴിക്കാം അത് ഓരോരുത്തരുടെ ചോയ്സ്
ഉം
ഇന്ന് മീനും ഇറച്ചിയും ഒന്നും ആക്കിയില്ല.
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം.
നിങ്ങള് ഭക്ഷണം കഴിച്ചോ.
ആഹ് കഴിച്ചു കഴിച്ചു.
എന്തേരുന്നു.
ചോറ് സദാ പോലെ തന്നെ മീൻകരി തോരൻ.
ആഹ
മോര് പിന്നെ ചീനി ഉണ്ടായിുന്നോ ചീനി ചീനി
ചീനിയോ
കപ്പ കപ്പ
ആഹ ഉച്ചക്കത്തെ ചോറിനോ അപ്പൊ എന്താക്കി
കപ്പ കപ്പ
അതിന്നെ എന്താക്കിയത്.
അത് നമ്മള് പരട്ടത്തില്ലേ വേവിച്ചിട്ട്
പരട്ടെ മനസ്സിലായില്ല എങ്ങനെ പറയൂ.
നമ്മള് മുള പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കത്തില്ലേ കുഴച്ചെടുക്കത്തില്ലേ
വേവിച്ചിട്ടോ
ആഹ കഴിച്ചിട്ടില്ലേ എങ്ങനെ
ഇല്ല മനസ്സിലായില്ല ഒന്ന് പറയോ
നമ്മള് ചീനി പച്ചക്കരിയണം അരിഞ്ഞിട്ട് നമ്മള്ഹ് വെള്ളത്തിലിട്ടിട്ട്ത് പുഴുങ്ങിയെടുക്കണം. അരിഞ്ഞത് എന്നിട്ട് അതൊരു ഊറ്റ ഒന്ന് തിള തിളക ആവുമ്പോഴത്തേനും അത് ഊറ്റ കളയണം എന്നിട്ട് രണ്ടാമതും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചിട്ട് ആ വെള്ളം ഫുള്ള് ഊറ്റ കളഞ്ഞിട്ട് ഹ് മുളകൊടി ഒത്തിരി ഒരു നള്ള് മുളകൊടി പിന്നെ ഉപ്പ് ഉപ്പ് ഒരുനുള്ളും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് പര ട്ടിയെടുക്കണം മീൻസ് ഇളക്കി നന്നായിട്ട് കുഴച്ചെടുക്കണം.
എല്ലാ പച്ചമുളകനെയാണോ പറയുന്നേ.
എന്തോ
മുളക് പൊടിൽിട്ട് വരട്ടണോ പറഞ്ഞല്ലേ മുളക് പൊടി ചൂടാക്കുന്നൊന്നുമില്ല
വേണ്ട വേണ്ട നമ്മുടെ സാധ ലൂസില മുളകപടി
മളകപൊടി ഉപ്പും കൂടി മിക്സ ചെയട്ട് ഈ ആക്കി മഞ്ഞപ്പൊടി എന്നിട്ട് ഈയാക്ക കഴിഞ്ഞ് അതിലേക്ക ഇടുകയേ
എല്ലാം ഹ നുള്ളോടെ അങ്ങനെ ഇട്ടിട്ട് ഇളക്കി ഇങ്ങനെ എടുത്താൽ മതി നന്നായിട്ട് കുഴച്ചെടുക്കണം എന്തെങ്കിലും തവയോ എന്തെങ്കിലും കൊണ്ടോ പിന്നെ മീൻകറിയുടെ മോരിന്റെയും കൂടെ കഴിച്ചു നോക്കണം എന്നിട്ടൊന്ന് ട്രൈ ചെയ്തി പ്പന്റെട്ത്ത് പർണതിര്ന്നുണ്ടര്ന്നന്ന്
ആ ഫസ്റ്റ്ടൈം കേക് ട്ടാ എങ്ങനെന്
ആണോ ഇതുവരെ കഴിച്ചിട്ടില്ല
ഇല്ലില്ല എവിട്ന്നും കേട്ടിട്ടുല്ല ഇത്വരെ കഴിച്ചില്ല
ട്ടുണ്ടോ
ഹ് ഹം ഞാൻ ഇങ്ങള് പറയുമ്പോ ഫസ്റ്റ് യിട്ട് കേക്ക്ന്ന
ഏ ഹ് കപ്പ
കപ്പ അറിയോ
ആ കപ്പ അവടെ എങ്ങനെയാ കഴിക്കുന്നേ ഓ മറ്റേ വെള്ളം പോലരി ക്കണെ കൂട്ടാൻ
പിന്നെ കപ്പ പുഴുങ്ങിയിട്ട് ചമ്മന്തി പൊടിച്ചി
ഇത് മ്മ്. വീഡിയോസിലൊന്നും കണ്ടിട്ടില്ലയോ വ്ലോഗ് ലൊന്നു കപ്പ വേവിച്ചത് എല്ലു കപ്പേയേ കേട്ടിട്ടുണ്ടോ എല്ലും കപ്പ
ആ അത് കയിച്ചിട്ടുണ്ട്
ആഹആ
അതൊക്കെ കഴിച്ണ്ട്. ഇന്ന് ഞാ ഫസ്റ്റ് ടൈം കേക്കാ ഇങ്ങനൊരു സംബവ.
കഴിച്ചിട്ടുണ്ടാകാം..
ആറീല്ല്യ. ഞാൻ ഫസ്റ്റ് ടൈം കേകാ ഇങ്ങനൊരു..
ക്കാതെ ചെലപ്പോ കഴിച്ചിട്ടുണ്ടാകാൻ ചാൻസ്ണ്ട്. അങ്ങനെ ആരും കഴിച്ചിട്ടില്ലാ..
കേങ്ങ് അപ്പാട് പുഴുങ്ങിറ്റ് എടുക്കുന്നലേ..
ആഹ് അത് ഉടച്ചെടുത്ത് കഴിച്ചിട്ടില്ലേ കൊഴച്ച് പരിവത്തിനകത്തൊക്കെ.. ആഹ് ഇതിനകത്തോട്ട് ഇത്തിരി മുളകൊടി കറിവേപ്പില.. മുളക് പൊടി കറിവേപ്പില മഞ്ഞപ്പൊടി പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ്.. ട്രോപ്പ്. വെളിച്ചെണ്ണയും കൂടെ ചേർത്തയിഞ്ഞ നന്നായിട്ട് കൊഴഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും.. കുഴച്ചെടുത്ത് കഴിച്ച ആഹ് ട്രൈ ചെയ്ത് നോക്കിയതി..
ഹേഹ്
ഉം. വേറെന്തൊക്കെണ്ട് വിശേഷം എന്തയ്യോ. എന്ത്.. പരിവാടി..
അങ്ങനൊന്നുല്ല. ചുമ്മാ ഇരിക്യ.. കുട്ട്യോളെ നോക്കാ വീട് നോക്ക ചുമ്മാ ഇരിക്ക..
സ്കൂള് തൊറപിന്നെക്കെ എല്ലാം വാങ്ങിച്ചോ..
ഇല്ല ഒന്നും വാങ്ങിയിട്ടില്ല എല്ലാം വാങ്ങീട്ട് വണം അങ്ങനെ.. അല്ലല്ല ഓൺലൈനില് ഇങ്ങന് തൊന്നും പർച്ചേസ് യ്യൂല.. ഉം. പളിപ്പവും ചേലപ്പൊ. ആഹ് ഇതിലൊന്നു. റിസ്.. റിസ്ക് എടുത്ത കുട്ട്യോളെ സാനല്ലേ എല്ലേ പിന്നെ സ്.. സ്കൂള് തൊടങ്ങി പിറ്റേത്തെ ദിവസം തന്നെ അടുത്തെ. വാങ്ങേണ്ടിരും..
അടൂര് ഭാഗൊക്കെ വരാറുണ്ടോ..
അടൂര് അതെവിടെണ് അറില..
കൊല്ലം..
ഇല്ല കൊല്ലത്തേക്. ഇതുവരെ വന്നില്ല..
അവിടെ ഏതാ സ്ഥലം..
എങ്ങനെ..
അവിടെ സ്ഥലവെത..
പിന്നെ നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ..
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്..
ഏഹ് പെട്ടെന്ന് പണിയൊക്കെ കയ്യോ..
ആഹ് രാവിലെ കയ്യുവടെ..
ഏഹ് ഫുഡൊക്കെ ഇണ്ടാക്കോ..
ആഹ് ഇണ്ടാക്കും
സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഇണ്ടാക്കോ
ആഹ് ഇണ്ടാക്കും
എന്തൊക്കെ ഇണ്ടാക്കും
ഞാൻ സ്പെഷ്യലായിട്ട് ബിരിയാണി വെക്കും
ആഹ് ട്രിപ്പൊക്കെ പോകറുണ്ടോ
എനിക്കിപ്പം റസ്റ്റിലാണ് അതുകൊണ്ട് വലിയ ട്രിപ്പ് ട്രിപ്പൊന്നും പോകുന്നില്ല
എത്ര മന്തായി
അതല്ല എനിക്ക് ശ്വാസംമുട്ടൽ അലർജി
ഓഹ്
ഉം പിന്നെ
പിന്നെ കുക്കറില് എങ്ങനെയാ നിങ്ങള് ബിരിയാണി വെക്കല്
കുക്കറ്ല് നമ്മള് ചിക്കൻ കറിക്ക് അല്ല ചിക്കൻ കറിക്ക് വെക്കുന്ന അതേ സാധനങ്ങൾ തന്നെ അരിക സവാള, പച്ചമുളക്, ഇഞ്ചി, വെള് ത്തുള്ളി പേസ്റ്റ് ആക്കണം മറ്റേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്
ഉം ഉം
ആ എന്നിട്ട് സവാളയും കൊച്ചുള്ളിയും കൊച്ചുള്ളി ചേർക്കണം എന്നില്ല അത് ഓപ്ഷണൽ ആണ് സവാള അരിഞ്ഞിട്ട് അതിനകത്തോട്ട് കറിവേപ്പില തക്കാളി ആ എല്ലാം കൂടെ കുക്കറിനകത്തിട്ടിട്ട് ആ അവിടെ ഇങ്ങനെയ പറയുന്ന ഇളക്കിയെട്ക്ക ഇളക്കി എടുത്തിട്ട് അതൊരു വെന്ത് പരിവവുമ്പോ നമുക്ക് അറിയല്ലോ ഉള്ളിക്കറിയ ഒൊക്കെ വെക്കുമ്പം
ആഹ്
ആഹ് ആ ഒരു പരുവം വരുമ്പോ അതിലേക്ക് മുളക്‌പൊടി മല്ലിപ്പൊടി മസാലകളെല്ലാം ചേർക്ക നമ്മൾ എങ്ങനെയാണോ ചി ക്കൻ കറിക്കാത്ത ചേർക്ക്ന്നെ അതേപോലെ തന്നെ അതിന് ശേഷം നമ്മള് ഈ ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ ആ ഒരു ടൈമിനന് ഒരു മണിക്കൂർ മുന്നേ തന്നെ നമ്മളെ ചിക്കൻ മാനുപ്പുലേറ്റ് ചെയ്ത് വെക്ക ഒരു മണിക്കൂറല്ല തലേ ദിവസം വെക്കുന്നത് അത്രയും നല്ലത് ഫ്രീസറില് വെച്ചാൽ മതി ചിക്കനകത്ത് മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കണം അതേപോലെ തന്നെ ഈ ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മണിക്കൂറിനന് മുന്നേ നമ്മള് ബിരിയാണിടെ അരി എടുത്ത് വെള്ളത്തിൽ ഇടണം അതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേനും ഒരു നല്ല കൺസിസ്റ്റൻസി കിട്ടും അത് ഞ ഏത് റൈസാണെങ്കിലും കുഴപ്പല്ല
നമ്മളെ സാധാരണെനെയ് ച്ചോറിന്റെ അരിന്നെ നിങ്ങള് വെള്ളത്തിലിട്ട് പുതിർത്തിയക്കെ അപ്പൊ വെന്തോലെ
ഇല്ല ഇല്ല ഇല്ല ഒറ്റ വിസൽ അടിച്ചാ മതി
എത്ര നേരം വെള്ളത്തിലിട്ട്പ്പോ
ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒരു മുക്കാ മണിക്കൂറ്
അപ്പൊ റൈസ് പൊടിഞ്ഞൊന്നും പോന്നില്ല
ഇല്ല അങ്ങനെ പൊടിഞ്ഞിട്ട് ഇന്ന് ഇതേവരെ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് വെച്ചത് ബസ്മതി റൈസിലാണ് കേട്ടോ
അത ഞൻ ചോദിച്ചത് ബസ്മദി റൈസ് ആണെങ്കിൽ ഒക്കെ നമ്മള്
ആഹ് എന്നാ അതായിരിക്കും എനിക്ക് മറ്റേ റൈസിന്റെ കാര്യം എനിക്കറിയില്ല ഞങ്ങളത് വെക്കില്ല പിന്നെ ജീരക റൈസ് വെച്ചിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു ജീരക റൈസ് അറിയാാവ മറ്റേ കുഞ്ഞു കുഞ്ഞ്
ആഹ ആഹ് ആ് മനസ്സിലായി മനസ്സിലായി ആഹ് ആ
അത് ഞാൻ പക്ഷെ രണ്ടു വിസൽടിച്ചിട്ടാണ് അത് വെന്തത് കേട്ടോ അത് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുവരുന്നു
അഷരി
എന്നിട്ട് വഴറ്റി വെച്ച സവാളക്ക് അകത്തോട്ട് ഈ മാനിപ്പുലേറ്റ് ചെയ്ത ചിക്കൻ തട്ടിയിട്ടിട്ട് റൈസ് ഇട്ടിട്ട് നമ്മടെ ഒരു കുഞ്ഞ് വെ കരളിന്റെ വലുപ്പത്തിന് അത്രയും വെള്ളം ഒഴിച്ച മതി മുങ്ങി നല്ലോണം വെള്ളം ഒഴിക്കരുത് നമ്മുടെ ഈ വിരള് മുങ്ങത്തക്കെ രീതിയില് ഫുള്ള്
ആഹ് ആ അതാ ഞാൻചോദിച്ചത് വെള്ളത്തിന്റെ കുക്കറിലാകുമ്പോ പെട്ടെന്ന് അശരി
കൂടിപ്പോയാ രണ്ട് അല്ലെങ്കി ഒന്ന്
ആഹ്
ഉം ഞാനങ്ങനെ സ്പെഷ്യൽ ആയിട്ട് അതേ വെക്കാറുള്ള വേറൊന്നും എനിക്ക് വലിയ തിട്ടമില്ല എനിക്ക് അല്ലാതെ ബിരിയാണി വയ്ക്കാൻ അറിയത്തില്ല
അത് ശരി കുക്കറില വെച്ചിട്ടുള്ളൂ
ആഹ് കുക്കറില വച്ചിട്ടുള്ളൂ ഓ പിന്നെ വേറെ എന്താ സ്പെഷ്യൽ ആയിട്ട് വെക്കാറ്
ഞാൻ ബിരിയാണി വെക്കും ഫ്രൈഡ് റൈസ് വെക്കും പിന്നെ
ഫ്രൈഡ് റൈസ് എങ്ങനാ ചിക്കൻ വറുത്തിട്ട് പൊടിച്ചിടുന്നതാണോ
ആഹ് അതെ അതെ
ആണോ
ആഹ്
ഉം ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് ട്രൈ ചെയ്യണെന്നുണ്ട്
ആഹ് ഫ്രൈഡ് റൈസ് കഴച്ചാലേ നമക്ക് അതിന്റെ കൂടെം എല്ലാരും ചോദിച്ചി അറിയില ഞമ്മുക്ക് ചില്ലി ചിക്കൻ എല്ലാം പിന്ന ചിക്കൻ പിന്നെ ചിക്കൻ
എനിക്കും അറിയൂല ഞാൻ ട്രൈ ചെയ്യണന്നും പറഞ്ഞിരിക്കുകയാണ്
ആഹ്
ആഹ് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞ് തരാ എന്നാ പറഞ്ഞത്
ആഹ് നമ്മളിങ്ങന യൂടൂബിൽ നോക്കിയിരുന്ന് ഓരോന്ന് ചെയ്ത് നോക്കും ചിലപ്പോ റെടിയാവും ചെിലപ്പോ റെടിയാവൂല്ല എല്ലാം കുറച്ച് കുറച്ച് ട്രൈ ചെയ്ത് നോക്കുന്ന ആയ കൊണ്ട് എല്ലാം കുറച്ച് ആഹ ഫ്രൈഡ് റൈസ് വക്കും ചിക്കൻ കടായിയും കൂടെ
പലഹാരം
അഹ് അങ്ങാരന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ കേക്ക്ല്ലാം ഉണ്ട് അങ്ങനെ എന്തേലും കഴിക്കാന്നൊന്ന് വിചാരിക്കുന്നു
ഉം പുറത്തുന്ന് വാങ്ങിച്ചാണോ കഴിക്കുന്നേ അതോ വീട്ടിൽ തന്നെ ഉണ്ടാക്കോ
എപ്പള ഒന്നും ഇല്ല എപ്പോളെങ്കിലും ഒക്കെ എന്തെങ്കിലും വാങ്ങും അത്ര
ഉം നമ്മള് വീട്ടില് ഉണ്ടാക്കുന്നതാണ് നമ്മുക്ക് സേഫ് അല്ലെ അത് തന്നെ അതുപോലെ തന്നെ ചായക്ക് അവിടൊക്കെ ചായക്ക് എങ്ങനെയാ റേറ്റ്
പന്ത്രണ്ടല്ലെ അല്ലേ ഇപ്പോ പന്ത്രണ്ട്
ഇവിടെ പതിനഞ്ച്
ആഹ് ആഹ് ശരി എന്നാ എന്നാ ഓക്കെ പിന്നെ വിളിക്കാ
ശരി